ആ ഇപ്പ കേക്കാം. എന്നാടുക്കുവാരുന്നു കെടന്നോ?
കെടന്നു അവളെയോ ഒറക്കി ഇപ്പ കെടന്നു മ് അയ്യോ ഒറങ്ങി ഒറങ്ങി.
ആണോ വഴക്കാരുന്നോ അതോ.
വഴക്കൊന്നും ഇല്ല എന്നാലും ഒരു അലമ്പ് ചെറുതായി
ആണോ ചോറുണ്ടോ
ചോറുണ്ട് അവൾക്ക് ചോറ് കൊടുത്തു. കറി മീൻ കറിയാ. കരഞ്ഞു ഏഹ് തളിരും. പയറും പിന്നെ ഒരു പുഴുക്ക് പോലെ വെച്ചു.
ആണോ
കൊഴച്ച് ഉം
ആഹ് ആഹ് ഉം
ഇവള് പിന്നെ എന്നാ കൊടുത്താലും കഴിച്ചാ. ഇല്ല
കഴിച്ചോളൂ അല്ലേ അതോണ്ട് കൊഴപ്പില്ല ആഹ്.
ഇ ല്ല
ആഹ്
അവിടെ കൃഷി യ്യാൻ വേണ്ടി പോക ഇന്ന് ഞാൻ
ആണോ എന്നാ കൃഷി
ചീര അങ്ങനെ എന്തേലുമൊക്കെ നടാൻ വേണ്ടി വിശ്വള്ളത് കൊച്ചിനൊന്നും കൊടു ആ മറ്റത്
ആ അത് ശരിയാ
ഉ വെണ്ടയ്ക്കാ, പാവക്കാ, കോവ ആ പ് മഴയാ
അല് പോവോ
ആ ചെലപ്പോ ചേ നയൊക്കെ നടന്ന സമയായപ്പൊ
ആഹ് ആഹ് അതൊക്കെ നടന്ന സമയം ഇപ്പൊ
ഉം
അതൊന്നും കുഴപ്പല്ല അതെ അതെ
പന്തലിടാനും ഒക്കെ അറിയണം
ആഹ് ചേച്ചി അറിയോ അയിന്
ഹേ
ചേച്ചിക്കറിയുവോ
പന്തല ഇടാനൊന്ന് എനിക്കറിയത്തില്ല എനിക്ക് ചുമ്മാ നട്ടുപടിപ്പിക്കാൻ അറിയാം എന്തേലും കമ്പിലോട്ട് കേയറ്റി വിടാൻ അറിയാം അത് വീഴുന്ന അനുസരിച്ച് ചുറ്റി കൊടുത്താ മതി
അഹ് നമ്മുടെ വീട്ടിൽ തന്നെ വെക്കുന്ന ആകുമ്പോ കുഴപ്പമില്ലല്ലോ
ആഹ് അവിടെ വീട്ടിലാണെങ്കിൽ വെണ്ടയ്ക്ക പാവക്ക കോവക്ക പിന്നെ ചേന ചേമ്പ് കാച്ചിൽ കപ്പ എല്ലാം ഉണ്ട് മുരിങ്ങക്ക
എല്ലാം ഉണ്ടല്ലേ
എല്ലാം ഉണ്ട് ഇവിടെ എനി എനിക്ക് ഇടുന്നതണ്ട് വെണ്ട വെണ്ടയ്ക്ക ഒക്കെ നല്ല ഫ്രഷ്
ആണല്ലേ അത് കൊഴപ്പ ഇല്ല ആദ്യ അമ്പത്തേക്ക്
അ ആ അപ്പൊ അത ആദ്യത്തെര് ആ അപ്പൊപിന്നെ അഹ് ശരി
ആദ്യായിട്ട് ചെയ്യുന്നല്ലേ ഇനി ശരിആവും ഞങ്ങളും അങ്ങനെയായിരുന്നു ആദ്യ ഇവിടെ ചെയ്തപ്പം ആഹ ആദ്യം ചെയ്ത
പറയാതിരിക്കുന്നു നമുക്ക് ആഹ ഒരെണ്ണം പോലും പറയാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന തന്നെ ഉ ഇങ്ങനെ പി പിടിക്കില്ല നിർമൽ രീതിയിൽ സംസാരിക്കുമ്പോൾ തന്നെ ആഹ എല്ലാം ക കെയിൻ പോവും ഉ നമ്മൾ ഒകെ ഇനീം കിടക്ക
ആണോ
ഇടയിലന്നേ കിടക്കാൻ ഇതിപ്പോ ഒരു കട്ടിൽ ഫുള്ള് വേണം
ആഹ അപ്പൊ നാളെ ചേച്ചി കൃഷി ചെയ്യുവോ അതോ ചീരയക്കെ നടുവോ
ആളത്തി ഇടും ചെയ്യണം ആ ഇന്നലെ കുറച്ച് മഞ്ഞളൊക്കെ കൊണ്ടുവന്ന ഞാൻ വീട്ടിൽ പോയപ്പോ മഞ്ഞളും ഇക്ക കൊണ്ടന്ന ഉം ചേമ്പും ഇതന്നെ ഇഞ്ചി ഇഞ്ചി
ഇഞ്ചി കൊണ്ടന്നോ
ഇഞ്ചി മഞ്ഞളും പച്ച മഞ്ഞൾ പച്ച മഞ്ഞൾ നല്ലതല്ലേ ഉ ഇപ്പൊ പനിക്കൂർക്കൊക്കെ നട്ട്
ആണല്ലേ ഈ കൊളുത്തൂ ആ ഈ സമയത്ത് നടാൻ പറ്റിയ സമയം തോന്നുന്നു
അതെ അതെ അതെ
ആഹ അതുകൊണ്ട് കൊഴപ്പില്ല
ഇവ ആണെങ്കി എല്ലാം പോകും പിഴുതെറുന്ന പോലെ എല്ലാം പോകും
ആഹ ശരിയാ അ വെച്ച് നോക്ക് കിട്ട നല്ലതല്ലേ
ഏ
വെച്ച് നോക്ക് അത് വളർന്നു വരുവാണെങ്കിൽ നല്ലത് അല്ലേ
അതെ അതെ അതെ കൊച്ചിന് കൊടുക്കാലോന്ന് ഓർത്തിട്ട കോവയ്ക്കാ ഒരു പ്രാവശ്യം അവിടെന്ന് മേടിച്ചത് കൊള്ളത്തില്ലായിരുന്നു
ആണോ
കൊടുത്ത് കൊച്ചന് കൊടുത്ത് അവൾക്ക് ഭയങ്കര ഇഷ്ടാ അവളീ പച്ചക്ക് കഴിക്കും കോവക്കായും വെണ്ടക്കായും ക്യാരറ്റ് ഒക്കെ
ആഹാ ആ അപ്പൊ വീട്ടിലാാവുമ്പോത്തേക്ക് ആകുമ്പോ കഴിച്ചോളും ആ അതെ ആ
പിന്നെ വേറെന്നാ ഉണ്ട് മഴയൊക്കെയുണ്ടോ അവിടെ
നല്ല മഴയാ മഴേം
ആണോ
ഇ പകൽ എന്ന വെയില് സൂര്യനങ്ങി വെ എന്നിട്ട് വന്നു മറയും പിന്നെ സൂര്യൻ തെളിയും മേഘം വന്ന് മറയും പിന്നെ എന്നിട്ട് ഇന്ന് ചാറും പിന്നെ സൂര്യനങ്ങ് വരും പിന്നേം മേഘം വന്നു മറയും അയ്യോ തുണി അലക്കും കൊണ്ട് അകത്തിടും പിന്നെയും തുണി അലക്കി വെയി- കൊണ്ടിടും പിന്നേം അകത്തിടും ഇനിയിപ്പം കൊറേയൊക്കെ മിറ്റത്ത് കിടക്കും ഉ ഇപ്പൊ മഴക്കാലം തുടങ്ങിയല്ലോ
അതന്നെ
ഇവി- അതെ ഇന്ന് അങ്ങനെ ആ രാവിലെ പെയ്തില്ലന്ന് ത
ഇപ്പോഴും ഉണ്ടോ
ആ മുല്ലപ്പൂവുണ്ട്
ഇപ്പഴും ഇന്നത് പൂവ് ഉണ്ടാങ്ങുന്നുണ്ടോ കായ്ക്കോ
ആ ആ അങ്ങനെ മുല്ലയി- ല്ല അതിന്റെ സ്ഥല വേറെ സ്ഥലത്ത് ഞാൻ മുല്ല വെച്ചിട്ടുണ്ട്
ആ വീട്ടിലും മറ്റേ മൈലാഞ്ചില്ലേ മറ്റേ എന്തുവാ നല്ല മൈലാഞ്ചി
ആ
അതേ പച്ച് ഇത് തന്നെ ആ ആ മരമായിട്ട് ഇവിടെയല്ല അവിടെ മരമായിട്ട്
ആഹാ അത് ഉണ്ടല്ലേ ആഹ് ഹാ ആഹ് ഹാ ആഹ് ഹാ
ത്തിലൊക്കെ
ഇടാൻ വേണ്ടി
നമ്മള് നമ്മള് മിണ്ട ഇല്ല നമ്മള് മൈലാഞ്ചി ഇടത്തില്ലല്ലോ
ഇല്ല
ഉം പിന്നെ ഈ മുടി നരക്കുന്ന സമയത്തൊക്കെ
ആഹ് ഇങ്ങനെ ചിലതിനൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഇടാൻ പറ്റുവല്ലോ
ആഹ് എന്തോ ഔഷധോ എന്തോ ഇതും കുടെയാ
അതെ
ഉം
ആഹ് ഞാനൊരു മുല്ലയുടെ കം ആണോ-
ഉം
ഞാനൊരു മുല്ലയുടെ കമ്പ് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് അതിപ്പോ മഴ ആയതുകൊണ്ടായിരിക്കും കിളുത്ത് കേറിയിട്ടുണ്ടേ
ആഹ്
പിന്നെ ഒരു കമ്പ് നാട്ടി അത് വിടണം
സൂര്യപ്രകാശം എടക്ക് കി കിട്ടുമ്പം മഴയും സൂര്യപ്രകാശവും കൂടെ ഉണ്ടെങ്കി പെട്ടെന്ന് കിളിർക്കും മഴ തന്നെയാണെന്നുണ്ടെങ്കി വെയിലും വെട്ടം വരുന്നില്ലല്ലോ
ഇല്ലാതായിരിക്കും ആഹ്
ഇവിടെ ഒന്നും ഇല്ല ഇനി ഞാൻ ഇനി ഒന്നേന്ന് തൊട്ട് തുടങ്ങണം
തുടങ്ങണല്ലേ ആ ആ സമയുണ്ടല്ലോ രാവിലെ അതാപ്പം
അതെ അതെ പ്രസവര പക്ഷിയ്ക്ക് മഞ്ഞൾ ഇട്ട വെ വെള്ളം ഇത്ര കിലോ മഞ്ഞള് കടേന്ന് മേടിച്ചില്ല എല്ലാം വീട്ടിൽ വരുത്തുവായിരുന്നു മഞ്ഞള് പറമ്പിന്ന് കുഴിച്ച് കുഴിച്ചെടുക്കരുത് പഴേത് സാനം അഞ്ഞള് മേടിക്കേണ്ടി വന്നില്ല കുറേ കിട്ടി ഇത്ര കിലോ എങ്ങാണ്ടുണ്ടാരുന്നു
അതെ എനിക്കും മഞ്ഞൾ കൊറച്ച് ഇരിപ്പുണ്ട് നടണം
മഞ്ഞള് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല മഞ്ഞള് ഇഞ്ചിയൊക്കെ പിന്നെ കടഞ്ഞ് അതിനകത്ത് പിന്നെ ഒന്നും ചെയ്യരുത് മഞ്ഞള് മഞ്ഞളും, രക്തചന്ദനം, തുളസി ഒക്കെ ആണെങ്കിൽ കയ്യിലും കാലിലും ഏടാ എന്തോ പറയാ പിന്നെ പിന്നെ നമുക്ക് കറുത്തിരിക്കുന്ന വശ സ്ഥലത്തൊക്കെ ഇടാം
ആ നല്ലതാ അല്ലേ
നല്ലതാ നല്ലതാ നല്ലതാ
ആ ആ
ഇതൊണ്ട് വീട്ടിലുള്ളത് കൊണ്ട് ആ
ആ എനിക്ക് കൊറച്ച് മഞ്ഞളൊണ്ട് അത് മിറ്റത്ത്ന്ന് നടണം
ഞാൻ പക്ഷേ കൂടുതലും ഞാൻ പറമ്പീന്ന് തോണ്ടിയെടുക്കുവാ കരിങ്കല്ലേൽ ഇട്ട് ഒരച്ചിട്ട്
ആ അതാ നല്ലത് ഉം
പിന്നെ അയിന്റെ വാ പച്ച മഞ്ഞളിന്റെ കൂടെ ഇച്ചിരി പഞ്ചസാരേം കൂടെ ഇട്ട് കഴിഞ്ഞാ ചുണ്ടില് തേച്ചാ ചുണ്ടിലെ കറുപ്പ്‌ പോകും ഒത്തിരിയൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ മാറും എന്റെ കൊറേ ആ എന്റെ ഒരിടക്ക് നല്ല ഇതാരുന്ന് പ്രസവം കഴിഞ്ഞ സമയത്തൊക്കെ നല്ലതാരുന്നു പക്ഷേ ഇപ്പൊ എനിക്ക് ചെയ്യാൻ സമയില്ലാ നല്ല എഫക്റ്റ് ആരുന്ന്
ആണല്ലേ
അ മഞ്ഞള് പൊടിയെക്കാളും പച്ച മഞ്ഞളും ആ പഞ്ചസാരയും റബ്ബാ ആ
ആ
രണ്ടു ദിവസം കൂടുമ്പം പക്ഷെ പച്ചമഞ്ഞൾന് ഒരുപാട് മഞ്ഞ ഓ വേറെ എന്നാ ഇരിക്കുന്നു
മഴയാ വിശേഷം
കെടന്ന് എല്ലാരും ഉറങ്ങി രാവിലെ എഴുന്നേക്ക എല്ലാര എ എട്ട് മണി എട്ടരക്കൊക്കെ പോകണ്ടതോണ്ട്
ആഹ് ജോലിക്ക് പോകണ്ടോണ്ടല്ലേ
ആഹ്ആറാമ്പഴുന്നേക്കും ഞാൻ
ആഹ് ആഹ് ഇപ്പൊ ഇത്ര സ
കൊച്ചാണങ്കി അതിന്റെടക്കൊരു പത്ത് വട്ടം എണീക്കും ചെയ്യും ഇപ്പ ഇവള് നല്ല ഉറക്കാ ഇനി കുറ കഴിയുമ്പോഴ് ഒരു രണ്ടര മൂന്ന് ആവുമ്പോഴുന്നേക്കും വെള്ളം കുടിക്കാൻ
ആണോ ആഹ് ആഹ് ആഹ് അതിപ്പം സമയം കഴിയാറായി കാണും
ഇപ്പ സമയം നോക്കാവെ
ആഹ്
കഴിഞ്ഞോ പക്ഷേ അതായിൽ
ഇല്ല ഇല്ല അത് ഇല്ലില്ല അതിന് കൊഴപ്പൊന്നുല്ല അത് തന്നെ ആയിക്കോളും
ആഹ്
എങ്ങനെയാണ് എനിക്ക് അറിയില്ലായിരുന്നു ആദ്യൊക്കെ
നമ്മളിനി വെക്കണോ
അത് പറയല്ലേ അത് ആയിക്കോളും ചേച്ചി
അത് പറയണ്ടല്ലേ
ആഹ്
ആഹ് വേണ്ട
അതുകൊണ്ടാ
ആഹ് സാധാർണ പോലെങ്ങ്
ആഹ് സാധാരണ പോ പോയാ മതി തി അതാ നല്ലത്
ശ്രദ്ധിക്കണം അതാണ് ശ്രദ്ധ തെറ്റിപ്പോവും ശ്രദ്ധ കിട്ടത്തി
ശ്രദ്ധ കിട്ടത്തില്ലന്നെ ചില സമയത്ത് കൂടുതൽ സമയം എടുക്ക് ചെല സമയത്ത് പെട്ടെന്ന് അങ്ങ് നിന്നു പോന്ന താ
ഉം അതെ അതെതെ
നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ
അതെ അതെ അതെ ഉം
ഏതാലും ആഹ് ഇത് കഴിഞ്ഞയിഞ്ഞ നാളെ ഒന്നും കൂടെ ഞാൻ വിളിക്കണം
അഹ്
മ്മ്
അപ്പൊ അങ്ങനെ എത്ര
എന്നയെച്ചി കെക്ക
എത്രശ്
ആഹ്
ആഹ് ആ ആഹ് അത് കഴിഞ്ഞിട്ട് ബാക്കി പറഞ്ഞന്നാമതി
ആഹ ഏതാലും ചേച്ചി നാളെ കൃഷിയൊക്കെ ചെയ്യ് നമുക്ക് നോക്കാം കിളിത്ത് വരോന്ന്
ആ
എങ്ങനെയ ഒന്ന അറിയട്ട് ഏ
കെടക്കാണോ നീ
ആ എനി കെടക്കണം ചേച്ചി നാളെ ജോലിക്കൊക്കെ പോവണ്ടേ
മ് എപ്പോ എഴുനേൽക്കും നീ
ഞാൻ രാവിലെ ഒര് ആറ് മണി ആറരയക്കാവും ന്ന് മടിയാ എഴുന്നേക്കാൻ വണ്ടിയൊക്കെ പഠിക്കണം എന്ന് ഉണ്ട് പ ആണന്നെ
വണ്ടി എടുത്ത് ഓടിക്കാനൊക്കെ പഠിക്ക്
പഠിക്കാൻ പോണെന്നുണ്ട് പക്ഷെ മഴയല്ലേ എഴുന്നേക്കാൻ മടിയാ
എനിക്കും മുണ്ട് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഇനി ഇതെല്ലാം ഉം എന്നാ രണ്ടും കൂടെ കൂട്ടി എടുക്കാന്ന് വിചാരിക്കുന്നുണ്ട് മനസ്സിലുണ്ട്
ആണല്ലേ എടുക്ക് നല്ല കാര്യല്ലേ ആഹ് അതെ എവിടെലും പെട്ടെന്ന് ഒന്ന് പോണെങ്കിലെ
അതെ അതെ ഇരുന്നൂറ് രൂപയാ ഓട്ടോക്കൂലി
ആണല്ലേ
ഉം അങ്ങോട്ട് ഇരുന്നൂറും ഇരുന്നൂറും നന്നൂറുരൂപ ഒരു